ഹലോ?
ഹലോ?
ആ ടീച്ചറല്ലേ?
ഹലോ.
ഹലോ ടീച്ചറല്ലേയ്ക്കാ? കേൾക്കണില്ലേ? ഹലോ ടീച്ചർ ഹലോ?
ക്കുന്നുണ്ടോ ഹലോ കേക്ക്‌ന്നുണ്ടോ?
ഹലോ?
ആ ഹലോ കേക്കണ് ണ്ടോ?
ആ നേറത്തെ ഇങ്ങക്ക് കേട്ടിരുന്നില്ല ടീച്ചറിന് കേട്ടിരുന്നില്ലേ ഞാൻ ഇവിടുന്ന് പറയണണ്ട് പറയണണ്ട് മറുപടിയൊന്നും കേട്ടിതിലങ്ങട്ട്.
ആ പറഞ്ഞോളി.
ആ എന്തക്കെ ഇന്ന് ക്ലാസിൽക്ക് മോളായിട്ടില്ല.
ആ എന്തേന് വരാഞ്ഞെ?
ഓൾക്കിന്നു പനിം തലവേദന യിട്ട് ആയിരുന്നു പനിം ത തല വേദനയൊക്കെ ആയിരുന്നു ഒരു നാല് ദിവസയി തൊടങ്ങിയിട്ട് ഡോക്ടറെ കാണിച്ചിരുന്നു ഡോക്ടറെ കാണിച്ച് മ ഇതൊക്കെ തന്നിട്ട് പറഞ്ഞയച്ചിരുന്നു അ ഇന്നലെ എന്താണാവോ അറിയില്ല പിന്ന തലവേദനിച്ചി തീരെ വെയ്യാറുണ്ട് കുട്ടി പോന്നിട്ടില്ല പിന്നെ സ്കൂൾ ആ സ്കൂളിൽ ഇന്നലെ പന്തളി എ ഇപ്പം ആ ഇപ്പം ഇപ്പൊ ഗുളികേം മരുന്നും കൊണ്ട് കൊറച്ച് സമാധാനണ്ട് ഉറങ്ങി ഒന്ന് കിടന്നുറങ്ങി നീച്ച് ഇന്നലെ സ്കൂളില് പന്തുകളി ക്കല്ലയ്നോ ഫാൻസിന്റെ അപ്പൊ അതില് മഴച്ചാറിൽ കൊണ്ടക്കണോ എന്താന്നൊന്ന അറിയില്ല അതുകൊണ്ടാ എന്താന്ന അറിയില്ലന്ന് പിന്നെയും തലവേനേം പനീം പിടിച്ച്
എന്തായാലും പനി ന്ന് മാത്‍സ് ആണ് എടുത്തത്
ആ അതിന്റെ നോട്ടൊക്കെ ഒന്ന് വിട്ടേരുണ്ട് ട്ടോ
ആ നോട്ട് ഞാന് ഞാൻ ഗ്രൂപ്പിലയക്കാം ഞാൻ രാത്രി ഗ്രൂപ്പിലയക്കാം അത് പനിയാണെങ്കില് ഏ ഈ ആഴ്ച്ച ക്ലാസ്സില് വരണൊന്നില്ല റെസ്റ്റ് എടുത്തോട്ടെ
ആ ആയിക്കോട്ടെ
വൈരൽ ഫീവർ വൈരൽ ഫീവർ നല്ലതാ വൈറൽ ഫീവറൊന്നും അല്ലല്ലോ
ആ തലവേദനയാണ് മെയിനായിട്ടിരു തലവേദനന്ന് ഗുളിക കൊടുത്തോ
ആ
ഉം എന്തായാലും രണ്ടുസം കഴിഞ്ഞിട്ട് പറഞ്ഞേക്കാ നോക്കാ
ആ
അന്നേരം ക്ലാസ്സിലുള്ളൊക്കെ ഇരുന്നിട്ട് ആ അന്നരം സ് കൂൾത്തെ പുസ്തകത്തിത്തൊക്കെ ഇന്ന് ഇപ്പരിന്നു എഴുതൊക്കെ ചെയ്തിരുന്നു കൊറെ വാക്കുകളൊക്കെ എഴുതൊക്കെ ചെയ്തിട്ണ്ടായിരുന്നു
പഠിക്കുന്നില്ലേ വീട്ടിൽന്ന്
ആ പഠിക്കുന്നുണ്ട് പഠിക്കുന്നുണ്ട് ഇവിടെക്കെ നല്ല പഠിക്കുന്നുണ്ട് പഠിക്കാന് ഞാ ഞാൻ എടങ്ങേറാവൊന്നും വേണ്ട ഓളെന്നെ ഒറ്റക്ക് എടുത്തിട്ട് എഴുതും വായിക്കൊക്കെ ചെയ്തോളും.
ഹോം വർക്കൊക്കെ ചെയ്യുന്നുണ്ട് റെഗുലർ ആയിട്ട്
ആഹ ചെയ്യുന്നുണ്ട് ആ കോളൊ റ്റക്കന്നെ ചെയ്യ്ണ നമ്മള് നിർബന്ധിക്ക ക്കൊന്നും വേണ്ട
ആ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള വിഷയം ഏതാ
പഠിക്കാ ഇപ്പ അധികം ബുദ്ധിമുട്ടൊന്നും ആയിട്ടില്ലല്ലോ യു കെ ജി എത്തിട്ടല്ലേ ഉള്ളു ഇപ്പോഓള ഇഷ്ടത്തിനന്നെ ഓള് ടീച്ചർ പറഞ്ഞ കൊടുക്കണുന്നത് ഒക്കെ എടുത്തിട്ട് പഠിക്കുന്നുണ്ട് മദ്രസേലായിക്കോട്ടെ മദ്രസേലും പഠിക്കുന്നുണ്ട് അക്ഷരങ്ങള്ൾ നോക്കിട്ട് ഇടുക്കാത്ത പാഠങ്ങളൊക്കെ ചെലോള് വായിച്ചു പോകും ഒന്നാം ക്ലാസ് ല് മദർസയില്
എന്തായാലും നിങ്ങള് ടൈം കിട്ടുമ്പോക്കെന്ന് എഴുതിപ്പിച്ചൊക്കെ നോക്കേണ്ടി ഹാൻഡ്റൈ റ്റിങ്ങൊക്കൊന്ന് റെിഡിവാൻ വേണ്ടിട്ട്
ആഹ് എഴുതിപ്പിക്കാം.
കോപ്പി ചെയ്തതില്ലേ?
ആഹ് ഇണ്ട് ഇണ്ട് രണ്ട് വര കോപ്പി ഇണ്ട്, നാലുവര കോപ്പിയുണ്ട്.
ഓക്കെ ആൽഫബ്സൊക്കെ കറക്റ്റായിട്ട് അറിയാ- ന്നും കൊഴപ്പല്ല പിന്നെ എടക്കൊന്ന് ടെക്സ്റ്റ്ബുക്ക്‌ ക്ക് വായിപ്പിച്ചോക്കേണ്ടി ഡെയിലി ഇട്ക്കുന്നതൊന്ന് വായിപ്പിച്ച് നോക്കിയാ മതി
ആഹ് വായിപിച്ചു നോക്കാ ഓള് വായിക്കല്ണ്ട്
ആഹ് അത്പോലെ പിന്നെ ഞാ ഇവിട്ന്നും കൊഴപ്പല്ല നല്ലോണം പഠിക്കുന്നൊക്കെ ഇണ്ട് പിന്നെ കുട്ട്യാളകൂടെക്കെ ആണെങ്കില് നന്നായിട്ട് ഇൻട്രാക്‌റ്റെയ്യുന്നുണ്ട് പ്രശ്നമില്ല
ഇല്ലലെ ഇപ്പന്നാ ഇംഗ്ലീഷില് റീഡിവ റീഡിന്റെ വായനദിനത്തിന് ഇംഗ്ലീഷിലുള്ള വേർഡ്സ് ഒക്കെ പറഞ്ഞെന്നിലേ അക്കെ പഠിപ്പിച്ച് കൊടുത്തായിരുന്നോ അതൊക്കെ പഠപ്പ് പഠിപ്പിച്ചു കൊടുത്തിട്ടോള് പറഞ്ഞയ്രുന്നു
ആഹ് അതൊക്കെ പറഞ്ഞന്നിട്ട്ള്ളത് വല്ല്യ പ്രശ്നം നമില്ലാ
ആണോ ആഹ് ടീച്ചറല്ലേ
നിങ്ങളെന്തായാലും ഡെയിലി ഇള്ള ഹോംവർക്ക് ഒക്കെ ചെയ്യ്ണ്ടാന്നേ. നോക്ക ക്കേണ്ടു
ആഹ് ആക്കെ നോക്ക ആഹ് അത് നോക്കുന്നുണ്ട് അവളെ കാണിച്ചു തരും എഴുതിലെ കഴിഞ്ഞാല ഒക്കെ കൊടുന്നെ കാണിച്ചേരും ന്നട്ട്മ്മച്ചി ഇത് ശരിയാണോ ചോദിച്ചിട്ടാണ് എടുത്തകൊള്ളുല്ല ശരിയല്ലാത്ത ഉണ്ടെങ്കി ഞാൻ വായിച്ചു വീണ്ടും എഴുതിപ്പിക്കും ചെയ്യും എന്നാലേ ഞമ്മളെ പറഞ്ഞ് ഇരുത്തി എഴുതിപ്പക്ക് ബുദ്ധിമുട്ടൊന്നുല്ല
ആഹ് ചെറിയ സ്റ്റോറി ബുക്സ് ഒക്കെ ഉണ്ടെങ്കില് ചെറിയ സ്റ്റോറി ബുക്സ് ഒക്കെല്ലേ കഥ അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വായിപ്പിച്ച് കൊടുക്കണ്ട് അല്ലെങ്കിൽ ഇന്നത്തെ അവളെ കൊൊണ്ട നിങ്ങൾ വായിപ്പിക്കാൻ നോക്കേണ്ടണ്ട്
ആ അതൊക്കെപ്പഞ്ഞ് എടുക്ക്പ എടുത്ത് തുടങ്ങുമ്പത്തേല്ലേ അവ അറിയുള്ളു ഉ വാക്ക് കാറ്റ് കാപ്പ് അങ്ങനെ ചെറിയ വാക്കുകള് മല എല അങ്ങനെയുള്ളൊക്കെ പോയി ആന മ താറാപാറ അതൊക്കെ വായിക്കല ആായിട്ടുള്ളൂ
ആ അത് ഒക്കെ വായിപ്പിച്ചച്ച് നോക്കണ്ടു പിന്നെ നിങ്ങള് ഈ സ്റ്റോറി ഒക്കെ പറഞ്ഞു കൊടുക്ക എന്റെ ജത്തിൽ വായി ചട്ടപിട്ടിക്കയോ കുറച്ചുകൂടെ അവരുടെ ഇമാജിനേഷന ഒക്കെ കൊറച്ച് ഇംമ്പ്രൂവ് ആവാൻ വേണ്ടിട്ട് അതേപോലെ തന്നെ എന്തെങ്കിലും എക്സാ ആക്ടിിവിറ്റീസ് ചെയ്തിരിക്കണം
സ്കൂളിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടോ പുറമെ വേറെന്നെയ
സ്കൂളിൽ സ്പോർട്സ് ആയിട്ടുണ്ട് പിന്നെ കളറിങ് അങ്ങനെ അങ്ങനെ നമ്മള് ചെയ്യിപ്പിക്കാറുണ്ട് ലെ തന്നെ ആ ത ഇഷ്ട തോന്നുന്നത്ണ്ട്
ആ കളറിങ് ഇഷ്ടാണ് ഇപോലെ ഡ്രോയിങ്ങും വരക്കൊ ഒക്കെ ചെയ്യും കുറ പച്ചേ
അപ്പൊ നിങ്ങ അതിനൊന്ന് സപ്പോർട്ട് ചെയ്തോളി ഡ്രോയിങ്ങിെ കുറച്ച് ഇൻട്രസ്റ്റ് സിക്കുള്ളൂ
ആ ഉണ്ട് ഡ്രോയിങ് ഉണ്ട് ആ അംഗനവാടി മുതൽ തന്നെ പഠിക്കൊക്കെ അംഗവാടി മുതല ചിത്രം വരക്കാനൊക്കെ സ്കൂൾക്കൊക്കെ പോയിരുന്നു ോ
നല്ലതാണ് അത് ഇവിടെ കോമ്പറ്റീഷൻ ഒക്കെ ഉണ്ടാവകുമ്പോൾ നമുക്ക് പഠ പ്പറ്റ് ചെയ്യാലോ
ആഹ
ഡ്രോയിങ് കോമ്പറ്റീഷൻ ഒക്കെ വെക്കുമ്പോ
ആ ആഹ ശരി
പിന്നെ നമ്മള് ഈ വീക്ക് ഏഹർ ഫ്രൈഡേ ഒരു മീറ്റിംഗ് വെക്കാന്ന് വിചാരിക്കുന്നുണ്ട് പാരൻറ്സിന്റെ
പേരൻറ്സ് മീറ്റിംഗ അല്ലേ
ആ ഉച്ചയ്ക്ക് പതിനൊന്ന് മണിയാകുമ്പം ക്ക് നിങ്ങെന്തായാലും വര ആ അവൾക്ക് പ പന ആണെങ്കിൽ അവളെ ക്ലാസ്സിലൊക്കെ വിടണന്നില്ല
ആഹ് ഞങ്ങള് ആയിക്കോട്ടെ
പിന്നെ ഹസ് ഇപ്പ എന് വരാൻ പറ്റോ
ഹസ്ബൻറിന് വരാൻ പറ്റൂല്ല അവര് കടക്ക് രാവിലെ പുലർച്ചെ പോയാല് രാത്രി ഒമ്പര പത്ത മണിയൊക്കെ ആയിട്ടാണ് അവര് വീട്ടക്ക് എത്തുകുള്ളൂ
ആഹ്
നാലര മണിക്കൊക്കെ നീച്ചു പോവ പുലർച്ചെ അത് കോഴിക്കടയിലാണ് ജോലി അ പോ അത്തെ പണി ഉണ്ടാവും
ആ
അധിക ലീവ് കിട്ടൂല
ആഹ കൊഴപ്പില്ല നിങ്ങള് വന്നാൽ മതി നമ്മൾ ഇവിടെ ഒരു ആക്ടിവിറ്റി ബുക്ക് കുട്ടികക്ക് കൊടുക്കാന്ന് വിചാരിക്കുന്നുണ്ട് ആക്ടീവ് ആക്ടിവിറ്റി ബുക്ക് ക്ക് നിങ്ങളെന്തായാലും കുട്ടീെ കൊണ്ട് ചെയ്യിപ്പിക്കണം
ആഹ ആയിക്കോട്ടെ ശയിക്കാം
അതൊരു നമ്മളൊരു വൺ മന്തിൻ്റെ ഉള്ളിൽ ആ ബുക്ക് കംപ്ലീറ്റ് ചെയ്താൽ മതി
ആഹ ശരി
ഇത് ഏറ്റവും നന്നായിട്ട് ചെയ്യുന്ന കുട്ടിക്ക് ഞങ്ങ എന്തെങ്കിലും പ്രൈസ ഒക്കെ കൊടുക്കും അപ്പൊ അതൊന്ന അവളെക്കൊണ്ട് ചെയ് ക പിന്നെ അവക്ക് ഇവിടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ ഞാൻ അങ്ങനെ അധികം കുട്ടികളെ കൂടെന്നും കാണാറില്ല അവളെ
ആഹ് ഫ്രണ്ട്സ ഒക്കെണ്ട് ഇവിടെ വീട്ടിൽന്ന് തന്നെല്ല ഇണ്ട് വീട്ടിൽ തന്നെ കുട്ടികൾുണ്ട് ഞങ്ങടെ വീട്ടിൽന്ന് തന്നെ മൂന്ന് കുട്ടികൾ വരുന്നണ്ട്
ആഹ് ഏത് ക്ലാസ്സിലാ
ഒരു യു കെ ജിൽ തന്നെയാണ്
ആഹ്
വേറെ ക്ലാസ്സിലള്ളതാണ്
ആ
പിന്നെ അവരെക്കാക്കാര് വരുന്നുണ്ട് ഒരാള് രണ്ടാം ക്ലാസ്സില് പഠിക്കുന്നുണ്ട് അവ തന്നെ അതുപോല മൂത്താള ഇപ്പോ ഇവിടുന്ന് പോുന്ന്ഏഴാം ക്ലസ് അന്ന് പോുന്നു പെട്ട ക്ലാസ്സേക്ക് പറഞ്ഞേക്കാണ് മൂത്താളെ മൂത്തതാ രണ്ട ആൺകുട്ടികളെ മേലെ ആ മൂന്ന് കുട്ടികളാണ് മൂത് രണ്ട ആൺകുട്ടി കുട്ടികളാണ് വിളിച്ചെറുതാണ്
ആഹ
ഉം
അപ്പൊ എന്തായാലും മീറ്റിങ്ങിന് വരണം മീറ്റിങ്ങിന് എന്തായാലും വരാ ത്തരുത്
ആഹ വരാ വരാ എന്തായാലും വരണ്ട്
ആ ആളെ കൊറച്ച് ഇങ്ങനെ ആക്റ്റീവ് ആയിട്ടുള്ള ആളാണ് അപ്പ അവൾ അവളുടെ ആതിലേക്ക് വിടുന്നതായിരിക്കും കുറച്ച് കൂടെ നല്ലത് കുറച്ചു പ്ലേസ്ഫുൽ ആയിഫ് ഏ ഷ് എ
ആഹ് ചെയ്തരണ്ട് ആഹ്
ഫോൺ യൂസ് ചെയ്യലുണ്ടാവും
അധികം യൂസ് ചെയ്യൂല്ല എന്നാലും കുറച്ചു നേരൊക്കെ പത്ത് മിനിറ്റൊക്കെ അലാറം വെച്ചിട്ടൊക്കെ ഞാൻ കൊടുക്ക കൊടുക്കുകയാണെങ്കിലും എപ്പോഴെങ്കിലും കൊടുക്കുമ്പോ
ആ ഫോൺ അധികം കൊടുക്കാത്തതാണ് നല്ലത് പിന്നെ ഇങ്ങനെ ടി വി കാർട്ടൂൺസ് ഒക്കെ കാണോ?
ഇല്ല ഇല്ല ടി വി ഇപ്പൊ കംപ്ലൈന്റ് ആയിക്കാണ് അപ്പൊ അതൊന്നും ഇപ്പൊ കാണാനില്ല ഫോണിലെന്നെ ഉള്ളു ന
ഉ ഉ പിന്നെ പുറത്തന്നൊക്കെ കളിക്കാറൊക്കല്ലേ ഫോണില് മാത്രല്ലല്ലോ ഗെയിമും.
അല്ലറ പുറത്തു പോയി കളിക്കും പുറത്തു പോയിട്ട് കൂട്ടുകാർത്തുള്ളപ്പങ്ങളൊക്കെ കളിക്കും കളിക്കാൻ അടുത്തെ വീട്ടിലൊക്കെ പോയിട്ട് കളിക്കുകയൊക്കെ ചെയ്യും.
നമ്മക്കി കൂടുതലും ഫോണില്ലാതെ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത്
കൂടുതലായിട്ട് ഇങ്ങനത്തെ പുറമേള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യിപ്പ ചളൂ നമുക്ക് സ്പോർട്സിന് താല്പര്യം ഉണ്ടെങ്കില് ആ ഒരു എതിലും അവളെ കൊൊണ്ട് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യിപ്പിച്ച
ആഹ ചെയക്ക ആഹ് പാട്ടും ഡാൻസ ഒക്കെ ഉണ്ടാവുമ്പോ എല്ലാരും പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കളെ. അൾക്ക ന തക്കേഷ ഷ്ട്ടള്ളത കാര്യങ്ങളാ.
മോൾക്ക് നല്ലതാണ് അങ്ങനെയുള്ള പ്രോഗ്രാംസിനൊക്കെ നിക്ക്
ഉം ഇപ്പൊ ഫീസിന്റെ കാര്യൊക്കെ എന്താണ്
ഫീസ് നമുക്ക് ലാസ്റ്റ് മന്ത് നിങ്ങള് എപ്പോഴന്ന് അടച്ചിട്ടുണ്ടായിന്ന്
ലാസ്റ്റ് ഇപ്പ നമ്മള് ജൂണത്ത് അടക്കാൻ പോണല്ലോള്ളു അടച്ചിട്ടില്ല ജൂണ്ത്തെ കഴിഞ്ഞ വർഷം അഞ്ഞൂറ് രൂപായിരുന്നു അഞ്ഞൂറ് രൂപ ആയിരുന്നു ഇപ്പൊഞ്ഞ മാറ്റം വന്നണ്ടോ
ഇല്ല ഈ വർഷം അഞ്ഞൂറ് രൂപ തന്നെയാണ് നിങ്ങള് എപ്പോഴാന്ന് വെച്ചിണ്ടെങ്കിൽ ഈ മന്ത് കഴിയഞ്ഞതിന് മുന്നേ അടച്ചാൽ മതി
ആയിക്കോട്ടെ ആർക്ക
ക്യാഷിന് ഇഷ്യൂ ഒന്നും ഇല്ലല്ലോ
ഏ
ക്യാഷിന് ഇഷ്യൂ ഒന്നും ഇല്ലല്ലോ
ഇല്ല ഇല്ല വേറെ
ആ ഓകെ എന്തായാലും നിങ്ങള് മീറ്റിങ്ങിൽ എന്തായാലും വരണം കേട്ടോ കുട്ടോ
ആഹ് വരാ വരാ മീറ്റിംഗിന് തന്നെ വരണ്ട എന്തായാലും വരണ്ടേ
എന്ന ഓക്കെ ശരി
ആന്ന ശരി